ഹെലോ
കേക്ക്ന്ന്ണ്ടോ
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആഹ് എന്തെട്ക്ക്ന്ന്
ആഹ് ഞാനിവിടെ ചായെയൊക്കെ കുടിച്ചിട്ട് ഇരിക്ക്ന്ന് അവ്ടെ എന്തോട്ക്ക്ന്ന് ഓഹ് സുഖം സുഖം
ആഹ് ആഹ് സുഖം സുഖം
ഉം മഴയൊക്കെ ഉണ്ടോ
ഉണ്ടാര്ന്ന് രാവ്‌ലെ ഉണ്ടാര്ന്ന് ഇപ്പാെ ഇല്ലാ
ഉം പിന്നെ ഏഹ് നിനക്കീ സോഷ്യൽ മീഡിയെ പ റ്റി എന്താണഭിപ്രായം
സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയെന്ന് പറയ്മ്പഴ്ത്തേക്കും ആഹ് മനുഷ്യർ നമ്മ്ടെ ആശയവിനിമയത്തിനും അതുപോലെ തന്നെ നമുക്കീ അറിവ് പ്ര അറിവ് കിട്ടാനു ഒക്കെ ഒള്ള ഒരു പ്രധാ ഒര് പ്രധാനപ്പെട്ടാെര് ഘടകമാണല്ലോ സോഷ്യൽ മീഡിയ എന്ന് പറയ്ന്നത് പിന്നാ ഇപ്പം പ്പെഴ്ത്തെ ഇത് ഒന്നും മീഡിയെ മീഡിയേല് വെച്ച് നോക്ക്വാണെങ്കിലിപ്പം ആഹ് വല്യ വല്യ മാറ്റെങ്ങെള് സംഭവിച്ചിട്ടുണ്ട് ആഹ് ഇപ്പം പഴേ കാലാ മാധ്യങ്ങളും അതേപോലെന്നെ ഇന്നത്തെ ഡിജി റ്റൽ മാധ്യം മങ്ങൾ തമ്മില് വല്യ അന്തരമായ്ട്ട്ള്ള വ്യത്യാസം ആഹ് ഉണ്ട്
ആഹ് അതെ അതെ കാര്ണം ഈ പഴേ കാലത്താണെങ്കില് നമുക്ക് മാധ്യമങ്ങളൊക്കെ വര്ന്ന വാർത്തകളൊക്കെ നല്ലവണ്ണം വിശ്വസിക്ക്യാര്ന്നു പക്ഷെ ഇപ്പം വര്ന്ന ഒരു വാർത്തകളും നമുക്ക് നല്ലോലെ വിശ്വസിക്കാ ഒക്ക്ന്ന വാർത്തകളല്ലാ
അതെ അതെ പിന്നെ ഒരു കാര്യംന്ന് പർഞ്ഞ് കയ്ഞ്ഞാല് ഇപ്പം ഇപ്പം നമുക്ക് പണ്ടത്തെ പോലെല്ലല്ലോ പണ്ടെ ക്കെ ആണെങ്കില് ഇപ്പം നമുക്കൊര് വാർത്ത നമ്മെള് ഇന്നൊരു വാർത്ത ഒരെന്തെങ്കിലു ഒരു സംഭവം നടന്ന് കയ്ഞ്ഞാല് നമ്മള് അത് അറിഞ്ഞ് വരുമ്പം വാ യ്ല് വാ നാളായോ അതായത് പ്പം നമ്മള് ആഹ് വല്ലാ പത്രം റേഡിയോ മാസിക ആ വഴിയൊക്കെയാണ് നമ്മള് അങ്ങനെള്ള വാർത്തകൾ അറിയുന്നെ പക്ഷെ ഇ പ്പം അങ്ങനെല്ലല്ലോ ഇപ്പം ന്ന് പർഞ്ഞയ്ഞ്ഞാ നമ്മക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മടെ കയ്യില് നമ്ക്ക് ന്യൂസ്കളെത്ത്ന്നുണ്ട് ഇപ്പ ഫെയ്ക്ക് ന്യൂസ്കള് ചെലപ്പോ ച ചെല സ ചെല സമയത്ത് നമുക്ക് ഫെയ്ക്ക് ന്യൂസും ഉണ്ട് പക്ഷെ എന്നാലും ആഹ് അല്ലാണ്ടുള്ളാ ന്യൂസ്കളൊക്കെ നമ്ക്ക് അതെ അതാത് സമയങ്ങൾല് നമ്മളറിയ്ന്നുണ്ട് അത് വല്ല്യയൊരു കാര്യണ്
ആഹ് അതെ സ ത്ത്യായാണ് പഴയകാലത്തൊക്കെ റേഡിയോ ആ പല ന്യൂസുകളും കണ്ടല്ലായിരുന്നു റേഡിയോ വഴി കേട്ടല്ലായിരുന്നേ നമ്മളെല്ലാതെ അറിയുന്നത് പണ്ടുള്ളരെ
അതെ അതെ ഉ ഉ പിന്നെ അത് മാത്ര രാവിലെ പത്രം കാത്തിരിക്കും അതുപോലെ ന്നെ റേഡിയോ കേക്കും അങ്ങനെയാണ് ആ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇത് വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇപ്പൊ ആ അതിന്ന് ഒത്തിരി വ്യത്യാസപ്പെട്ടല്ലോ നമ്മുടെ പ്പോഴത്തെ ജനറേഷൻ അപ്പൊ നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മുടെ ജസ്റ്റ് നമ്മുടെ ഫോണ എടുത്ത് നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാ നമ്മള് മിക്ക വാർത്തകളും നമ്മളെ ഏരിയിലുള്ളതും അല്ലെങ്കി നമ്മുടെ ന ഇന്ത്യയിൽ നടക്കുന്നായിട്ടുള്ള എല്ലാം നമ്മൾ അറിയുന്നുണ്ട്
അതായി ലോകത്ത് എന്ത് സംഭവിച്ചാലും അത് ഉടനെ നമുക്ക് നമ്മുടെ വിരൽത്തുമ്പി കിട്ടുന്നു കിട്ടുന്ന രീതിയ
അതെ അതെ പക്ഷെ അന്നത്തെ വാർത്തകളൊക്കെ നമുക്ക് വിശ്വസിക്കായിരുന്നു പണ്ടത്തെ സമയത്തുള്ള വാർത്തകളൊക്കെ കാരണം കൂടുതല് ഇങ്ങനെ ഫേക്ക് ന്യൂസോ കാര്യങ്ങളൊന്നും എറങ്ങത്തില്ല അ ത് നമുക്ക് പ്രോപ്പറായിട്ട് വിശ്വസിച്ച് വിശ്വസ് വിശ്വസനീയമായിരുന്നു പക്ഷെ ഇപ്പ നമുക്ക് അങ്ങനെയല്ലല്ലോ ഇപ്പ നമുക്ക് കിട്ടുന്ന വാർത്തകളൊക്കെ നമ്മളൊന്ന് ചിന്തിക്കും ശരി ഇത് ഉള്ളതാണോ ഹാ അതോ കള്ളആണോ എന്നുള്ള നമ്മള ഒന്ന് ഒന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും
ആ അത് സത്യാണ് അത് അല്ല മുമ്പ് ആ നാ പണ്ടത്തെക്കെ ആൾക്കാര് ഈ ന്യൂസ് കാണ്ന്നട ഒരു സ്പെസിഫിക് ടൈമ് ക്കെ എടുക്കുയിരുന്നു കാരണം എപ്പഴും ആഹ് പണ്ടൊക്കെ ടി വി ഇല്ലങ്ങനെ റേഡിയോയും ചിലയിടത്തൊക്കെല്ലാ കാണത്തുള്ളൂ അപ്പയെഅതും റേ യോയില് പകുതി നേരം പാട്ടുകളൊക്കെല്ലേ വരുന്നേ ഒരു സ്പെസിഫിക് ടൈമിലല്ലേ ന്യൂസും വരുന്നത് ആ ഒരു സമയം നോക്കി എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു പക്ഷെ ഇപ്പ അങ്ങനെയല്ലല്ലോ
അതെ ഇപ്പഴാണെങ്കി ഇപ്പ നമുക്ക് നിമിഷങ്ങൾക്കുള്ളിലാണ് നമ്മുടെ കയ്യില് നമുക്ക് എന്തു ണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടുന്നത് പിന്നെ അത് മാത്രല്ല നമ്മുക്കാണെങ്കി എന്തെങ്കിലു ഒക്കെ ഒരു അഭിപ്രായം പറയാനുള്ള ഒരു പ്ല ഒരു പ്ലാറ്റ്ഫോമ് ഉണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുമ്പം നമ്മുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായം പ അപ്പം തന്നെ നമുക്ക് പങ്കുവെക്കാം വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുന്നതിലൂടെ ഇപ്പ നമുക്ക് എന്തുണ്ടെങ്കിലും പക്ഷെ പണ്ട് നമുക്കത് പറ്റില്ല നമുക്ക് എന്തെങ്കിലും കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ജസ്റ്റ്‌ വായി ച്ചിട്ട് അത് വി ടു യാണ് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ നമ്മുടെ അഭിപ്രായം പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടാ കിട്ടാറില്ലായിരുന്നു
ആഹ് അതെ തന്നെ ഈ പണ്ടാണെങ്കി നമ്മള് റേഡിയോ ഒഴിയുമ്പ എല്ലാം കേ ക്കുല്ലേ അപ്പ കേൾക്കുമ്പ നമുക്കെല്ലാം മനസ്സിലാാവും പക്ഷെ ഇന്നത്തെ കാലത്ത് കൊച്ചുങ്ങളായാലും വലിയവരായാലും ഒരു ന്യൂസ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കി വേറെ ഏതെലും ഇതിനകത്ത് കണ്ട് കഴിഞ്ഞാ അയിന്റെ ഹെഡ്ലൈൻ മാത്രം വായി ച്ച്ട്ട് ആഹ് ഇന്ന ന്യൂസാണ് എന്ന് പറഞ്ഞിട്ട് അവര അടുത്ത റെയിലിലോട്ട് അല്ലെങ്കിൽ അടുത്ത ന്യൂസിലോ ട്ട് അവരങ്ങ് പോവാണ് മൊത്തം വായിക്കാൻ നിക്കത്തില്ല
ആഹ് അതെ അത് പക്ഷെ ഇപ്പ ഇപ്പോഴത്തെ മാധ്യമങ്ങൾക്ക് ഇത് കണക്കെ ഞാൻ പറഞ്ഞ ചെല ദോഷങ്ങളും ഉണ്ട് ഇപ്പ ന്നാ ഞാൻ പറഞ്ഞ പോലെ നമ്മ ളെ വ്യ വ്യാജ വാർത്തകള് അതുപോലെ തന്നെ ഈ സ്വകാര്യത ലംഘനൊക്കെ ണ്ടല്ലോ സമ്മൈപ്പിക്കാതെ വെറുതെ നമ്മള് ചുമ്മായിങ്ങനെ സ് റോളെയ്ത് നമ്മുടെ സമയം പാഴകുന്ന പാഴാക്കുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പ്പോ കൂടി കൂടി വര്വാണ്.
ആഹ് അതെ അതെ അതുവല്ല ഇപ്പൊ ന്യൂസ് ചാനലൊക്കെ ഒത്തിരി ഉണ്ടല്ലേ? നമ്മള് തൊറന്ന് ടി വി ഓൺ ചെയ്ത ഉടനെ വരുന്നേ ന്യൂസ് ചാനലുകളാ.
അതെ നമ്മക്ക് തന്നെ കൺഫ്യൂഷനാ നമ്മൾ ഏത് ന്യൂസ് ചാനല് കാണും കാരണം ഒത്തിരി എനിക്ക് തോന്നുന്നു ഇപ്പം ടി വി തുറന്നാലേ നമുക്ക് കുറേ ന്യൂസ് ചാനലകള് മാത്രാണ് നമ്മള് കാണുന്നത്.
ആഹ് അതെ അതെ അതൂല്ല അന്നത്തെ കാലത്തൊക്കെ ഈ മീഡിയല് ഡിബേ - റ്റ്കള് കൊറവായിരുന്നു പക്ഷെ ഇപ്പൊന്ന് വെച്ചാൽ വാർത്ത തുറന്ന ഓരോ പാർട്ടിക്കാരുടെ ഡിബേറ്റുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംബവിച്ച് ഫുള്ള് ഡിബേറ്റുകളാണ് ഭയങ്കര വഴക്കാണ് വാർത്തക്കകത്ത് തന്നെ.
ആഹ് അതെ. പിന്നെ അതൂല്ല നമ്മള് ഈ ഇപ്പഴത്തെ ഒരു ഇത് വെച്ചിട്ട് നോക്കുവാണെങ്കില്- നമ്മുടെ ഈ പുരോഗത് സമൂഹത്തിന്റെ ഒരു പുരോഗതിക്കോ അല്ലെങ്കില് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ മീഡിയ വളരെ - അത്യാവശ്യാണ് പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണ് നമ്മളത് വളരെ ഉത്തരവാദിത്വത്തോട് കൂടി വേണം ഉപയോഗിക്കാൻ.
ആഹ് അതെ അതെ. ഈ പണ്ടുകാലത്തൊക്കെ ഈ നമുക്ക് ന്യൂസ് റിപ്പോർട്രാണെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്കൊരു വല്ല്യ മതിപ്പായിരുന്നു അവരോട്. പക്ഷെ ഇപ്പോഴന്നൊക്കെ വെച്ചാല് ഈ ആൾ കാരണം അട്രാക്ഷൻ ് അട്രാക്ഷൻ പിടിച്ചു പറ്റാൻ വേണ്ടി ആ മീഡിയക്കാരും ആഹ് റിപ്പോർട്ടറും ആഹ് റിപ്പോർട്ടർ എന്ത് എന്തെങ്കിലൊക്കെ അട്രാക്ഷൻ പിടിച്ച് കാനായിട്ട് അവര് എന്ത് വേലകളും കാണിക്കും ആ രീതിയണീപ്പം.
അത് മാത്രല്ല ഇപ്പൊ നമുക്ക് ഈ ഇങ്ങനെയുള്ള ആഹ് എന്തപറയാ ഇങ്ങനെയുള്ള വാ മാധ്യമക്കാര് മാത്രല്ല അതായത് ഈ ബാക്കി ഇങ്ങനെപ്പ എല്ലാ ആൾക്കാരും ഒരു ഫോണൂട്ത്ത് ഇങ്ങനെ നടക്കയാണ്. പ്പൊ എന്തൊരു വാർത്തയു ണ്ടെങ്കിൽ വെറുതെ വന്ന് ലൈവിടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ട് അതിങ്ങനെ നമ്മളെ ഇൻസ്റ്റഗ്രാമിലൂടെ പ്രചരിപ്പിക്ക അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എല്ലാരും ഈ മാധ്യമത്തിലോട്ട് എറങ്ങിക്കഴിഞ്ഞു.
അഹ അത് സത്യമാണ് ഫോൺ എടുത്തുവേച്ച് നോക്ക്യ ഈ ഒരാള് ഏതെങ്കിലും ഒരു അത്യാവശ്യം ലുക്കൊള്ളൊരു പെൺകൊച്ച് ജസ്റ്റ് വന്നിട്ട് ഏന്തെങ്കിലും റീല് ഏതെങ്കിലു. പാട്ടിട്ടിട്ട് അതിന്റെ കൂടെ പാടുന്നണക്കൊന്നഭിനയിച്ചാതി അത് പിറ്റേ ദിവസം നോക്കുമ്പോ മില്യൻ അടിച്ചിരിക്കും ലൈക്ക് ഏഴ്
ആഹ് അതെ അതെ അതാണ് അത് നമ്മളെ അത് നമ്മളെ വല്ലാണ്ട്ത് വല്ലാണ്ട് സ്വാധീനിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോ നമ്മളെ എത്ര എത്ര വാർത്തകളോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എന്ത് എന്തുമാത്രം കാര്യ റീൽസൊക്കെ നമ്മള് കാണുന്നുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളില് സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല ഇപ്പ ന്യൂസ് ന്റെ കാര്യതന്നാണെങ്കിലും ഇപ്പൊ നമ്മളൊരു ന്യൂസ്പ്പൊ എവിടെയെങ്കിലും ഒരു അപകടം നടന്നൊരു ന്യൂസ് നമ്മള് കാണുന്നു അപ്പൊ നമ്മളത് കാണുമ്പോ നമ്മളയ്യോ എന്ന് നമ്മളിങ്ങനെ വെക്കൂം പക്ഷ് പക്ഷെ അതിലെത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളത് നമ്മക്ക് അറിയത്തില്ല ചിലപ്പോ അത് ഫേക്ക് ആയിരിക്കും ചിലപ്പോ അതൊരു ഏയൂജൂസെയ്തിട്ട് ക്രഡി വീഡിയോ എഡിറ്റ് ചെയ്തതായിരിക്കാം. അല്ലെങ്കി ചെലപ്പോത് സത്യായിരിക്കും പക്ഷെ നമ്മളിങ്ങനൊന്ന് ചിന്തിക്കും ഇത് വിശ്വ ഇത് ഏത് ഏതാണ് സത്യം എന്നുള്ളത്.
ആഹ അത് സത്യണ് ഇപ്പോഴത്തെ പിള്ളേരെ എല്ലാരും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആവാനായിട്ട് എല്ലാരും നോക്കുന്നത് അതാവുമ്പോ അവർക്ക്ഇൻസ് ഇൻസ്റ്റഗ്രാമിലൂടെ പൈസകള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടാറില്ലേ
അയ്യോ അത് ശരിയാണ് ഉ തന്നെ തന്നെ അത് ഇപ്പോഴത്തെ ഒരു ആ പൊതുവെ ആയിട്ടുള്ള ഒരു സിസ്റ്റം അങ്ങനെയാണ് മിക്ക ആൾക്കാർക്കും ഇപ്പം ഇങ്ങനെൊ ഒരു കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞഞ് ആ ഒരു രീതിൽ രീതിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്
ആഹ് അതാണ്
പിന്നെ പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വാർത്തകളൊക്കെ കിട്ടാ നായിട്ട് കൂടുതൽ സമയവും കാര്യങ്ങളും ക്കെ അപ്പം നമ്മള ഇപ്പോുള്ള വില്ലേജിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഈ വാർത്തയൊക്കെ പെട്ടെന്ന് എത്താൻ വേണ്ടിട്ട് ഒത്തിരി ഹ് സമയമെടുക്കുായിരുന്നു പക്ഷെ എന്നാ ഇന്ന് അങ്ങനെയല്ലല്ലോ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമ്മള് ജസ്റ്റ് നമ്മളൊന്ന് ഫോണുണ്ട് എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽലുണ്ട്
ആഅതാണ് അതുപോലെ ഇപ്പം ഈ വാർത്തകളിലൂടെൊക്കെ നമ്മെ വാർത്ത കാണുമ്പോം തന്നെ താഴെ ഇങ്ങനെ ഓരോ കമ്പനികളുടെ പരസ്യങ്ങള് ഈ വാർത്തകളിലൂടെ ഇപ്പൊ പരസ്യങ്ങളൊക്കെ കൊടുക്കുന്നത്
ആ അതെ അത അതാണ് അപ്പം അവർക്കറിയാം കാരണം അവർക്കതൊരു ഒരു മാർക്കറ്റിംഗ് സ്റ്റേജ് സ്ട്രാറ്റജിയാണ് അപ്പൊ അവർക്കറിയാം നമ്മള ഇങ്ങനെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് പെട്ടെന്ന് നമ്മുക്ക്ത് നമ്മളിലൂടെ വാർത്തക വാർത്തകളിലൂടെ നമ്മൾ അത്എത്തും എന്നുള്ളത് അവർക്ക്റിയാം അതുകൊണ്ടാണ് അവരതെങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്
ആ അതാണ് അത് ഹൈലി ക്രിയേറ്റിവിറ്റി ആയിട്ടാണ് അവർ ചെയ്യുന്നത് ഓരോന്നൊക്ക ചെയ്യുന്നത് നമ്മളോലും ചിന്തിക്കാത്ത രീതിയിലാണ് അവരൊക്കെ ചെയ്യുന്നത്
ആ അതെ പിന്നെ എനിക്ക് ഞാൻ അറിയുന്നന്ന് വെച്ചൽ ഈ റേഡിയോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് റേഡിയോ ഒക്കെ എനിക്ക് തന്നന്ന് വളരെ സുപരിചിതയിരിക്കും പക്ഷെ ആ സമയത്തൊക്കെ റേഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെ നമ്മളിപ്പോൾ ആൾക്കാരുടെ ഇക്കപ്രധാന ഒരു കൂട്ടുകാരനായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് കാരണം വാർത്തകളും വർത്ത വാർത്തകള് മാത്രല്ല അതിന്റെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ടഅവ് പാട്ടുകളും അതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ആ് ഈ റേഡിയോ വഴി നമ്മൾ നമ്മളിലോട്ട് എത്തുന്നുണ്ടായിരുന്നു
ആഹ് അതും ശരിയാണ് ആഎടി എന്നാ ശരി എന്തോ
അല്ല പിന്നെ പരിപാടികളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളിലൂടെ എത്തി എത്തിയിട്ടുള്ളത് ഈ റേഡിയോ വഴിയാണ്
പിന്നെ ടെലിവിഷന്റെ വരവോടു കൂടിയാണ് ആഹ് ഈ വാർത്തകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പിന്നൊള്ള ആൾക്കർ അതൊക്കെ അ കണ്ട് തൊടങ്ങിയത് ഇപ്പോ ടെലിവിഷന് മാറി ഇപ്പം മൊബൈലും ഉള്ളോറ്റായിട്ടുണ്ട്
അതാണ് ആഹ എന്നാ ശരിയടി ഞാൻ പിന്നെ ഒരു ദിവസം
ആ ശരി ആ ശരി ശരി ഉം